ഹലോ
ഹലോ
ഹലോ ആ അപ്പൊ കേൾക്കണ്ടോ ആ ദരെ കേക്ക്ണില്ലേനി
ആ കണക്റ്റ് കണക്ഷൻ കണക്റ്റ് ആകാൻ ഭയങ്കര പണില്ലേ റൈഞ്ച് കൊറവ് ഒന്നുല്ല്യ പിന്നെ മഴ ഴ ഇപ്പൊ പെയ്യുണ്ട് അതാവും ചെല്‌പ്പോ
ആ അങ്ങോട്ട് കിട്ട്ണ്ണ്ട് ഇങ്ങോട്ട് കിട്ടാനേ ഒരു പണില്ലേ
ആ ആ ആ ഒരു പ്രയാസം ആയേന്നേ
ഉ ഇവിടെ ഇണ്ടേനുമിഞ്ഞാന്ന് അങ്ങനെയിരുന്നു ആ ഇവിടെ മിഞ്ഞാന്ന് അങ്ങനെയിരുന്നു ഇങ്ങനെ പിന്നെ കിട്ടണില്ലേനി ഞാൻ അത്ര വിളിച്ചിട്ടു കൊറെ അങ്ങട്ട് കിട്ടപ്പം ഓല്ക്ക് കേൾക്ണ്ടാവും ചിലപ്പോ ഇങ്ങട്ട്
ഇങ്ങോട്ട് ആ ആ ആ ഞാ പുറത്ത് സിറ്റോട്ട്ക്ക് ഇര്ന്ന അപ്പ പിന്നെ നിനോക്ക ഇഞ് പൊറത്തൊന്ന് ഇരു നോക്കിയാലേ കിട്ടോ അറില്ലല്ലോ
ആ ആ ചെല സമയത്ത് അങ്ങനെ ഇനി തോന്നു പിന്നെ ഇന്നേലെ ഇന്നൊക്കെ നല്ലോം കിട്ടിയിരുന്നു
ആ
ഉ ആ ഹസ്ബന്റെ പോയിട്ട് പ്പം ആറാസായി
അറസായില്ലേ കൊറെ നി ക്യോ പോയാല്
ആ അഞ്ചാസം നിക്കൂ രണ്ടെല്ലം കഴിഞ്ഞിട്ട് വരുള്ളൂ
ഏ പിന്നെ ഉണ്ടല്ലോല്ലേ അപ്പൊ അവിടെന്താ പരിപാടി
അവുടെ കടയിലാണ്
ഉം കൊറെയോ അദേ പ്രവാസിന്നെയാണോ
ആഹ അതേം തന്നെയാണ്
ണയ്ക്ക്ണന്ന് പോവ്ണാളന്നെ ക്കൂലെ
ആ ങ്ങളത് പോയിട്ടില്ലേ
ഇല്ല എന്റെ പോയില്ല ഇതുവരെ പോയില്ല
ആ ങ്ങ ക്ക് രണ്ടാ കൂടി ഉമ്റക്ക പോവാലോ
ഇൻ ഷാ അള്ളാ പോണം ഇൻഷ അള്ളാ ആ ഒരു പൂതി ഇന്കണ്ട്
ഉം
ഇനിയിപ്പം മക്കളെ മക്കളെ കാര്യത്ത്മക്ക്‌ ക്കായല്ലോ പ്ലസ് ടു ആയി മോള് ഇനിപ്പോ ഇന്യോക്കെ കഴിഞ്ഞിട്ട് നോക്കേണ്ടി വരും ന്റു ന്റെ മാത്രല്ലല്ല ഇനിയിപ്പം പ്ലസ്ടുണ്ട്കഴിഞ്ഞാലാണ് നമ്മൾ പഠിപ്പി ക്കാന് ഭയങ്കര വിഷയം വര്യ പ്ലസ് ടു വരെ സ്കൂൾല്ലേ അപ്പൊ നമ്മുക്ക് ചെലവ് വരുന്നില്ലല്ലോ അല്ലാതെ ബസ്റ്റ് കഴിഞ്ഞാലേകരിഞ്ഞി ആഹ് പൈസ ഇനിയിപ്പോ
അല്ലാ.. പ്ലസ്ടുമാർക്ക് ണ്ടെങ്കില് പിന്നെ കോളേജ് കിട്ടൂലേ..
കിട്ടും. ആ കിട്ടും അന്നെ ഞായ്ഞ്ഞേ ന്താ അങ്ങനെയല്ല. ഗവൺമെന്റ് കോളേജ് റഞ്ഞ് ഒൽക്ക് താല്പര്യല്ലള്ളല്ലേ ഒലെ ട് കൊള്ളു. ചിലപ്പോ കോഴ്സേക്കാരം ആ. ആ ചിലപ്പോ കോഴ്സ ആ ആ ആതാണ് അപ്പൊയ്നോക്കെ പെസേയ്.
ഞങ്ങഅടുത്തുള്ള വീട്ടില്ഒരു പെണ്ണ്സ് ള് സയൻസിനേന്നുള്. കണ്ണിന്റെന്താണ് ഇട്ത്ത്ക്ക്ണത്.
ഏ ആ മറ്റേ തൈക്കാരം നമ്മളെ ആ ആ അതാണയ് ഈ പിന്നെ സയൻസ് ആയി കഴിഞ്ഞാപറഞ്ഞാതിന് എല്ലാതിലും പോവാ..
ആപിന്നെ കൊമേഴ്സ് ആയതൊണ്ട് പിന്നെ ഗവൺമെന്റിന്റെതി സി എ ക്കണ്ട
ആ സി എ സി എം എ. അങ്ങനത്തെ കോഴ്സ് അയ്നിപ്പ നല്ല പൈസ ഇല്ല്യല്ല അത് പ്രൈവറ്റയ് റ്റേന്നെ ള്ളൂ.
ചോദിച്ചത് പ്രൈവറ്റായിട്ട് കൊറേ കേട്ട്ക്ണ്. പരസ്യം എങ്ങനെ കാണാലോ.. മോഹൻലാലിന്റെ പരസ്യവും.
ആ അതന്നെ അതിനൊക്കെ ലക്ഷ ങ്ങ ളാണെ പിന്നെ മോള് പറയും മറ്റേ ഓക്ക് സെന്റർ ഗവൺമെന്റിന്റെ.
ഉം. ഇക്ക് തോണ്ണത് കുട്ട്യേക്കതാ ഇഷ്ടം തോന്നണൂല്ലേ.. ഹോസ്റ്റലും ന്നാ നല്ല ക്യാമ്പസോ ആ.. ഉം വെരസണ്ട് കാണാൻ ഞാൻ വീഡിയോലൊക്കെന്നെ കാണ്ട് ഇങ്ങനെ പരസ്യം മ്മ് ഉം,
ഓൽക്റഞ്ഞാല് പൊറത്ഓയി പഠിക്കണം എന്നാല്ല ആർക്കും കുട്ട്യാക്ക്. ഇപ്പത്തെ കാലം പ്രത്യേകിച്ചും.
ഉ എക്ക് ദൂരൊക്കൊ ഡെക്കേണ്
ഉം ഇപ്പൊ മോള് പറഞ്ഞ അതന്നെ.
ഉം
ഗവൺമെന്റിന്റെ ഡൽഹി പോണ്ടിച്ചേരി അങ്ങനൊക്കെ ണ്ടല്ലോ ഓരോ പിന്നെ കോളേജുകള് ഹ് ഹ് പറയുന്നത് അല്ല പഠിക്കാൻ താല്പര്യം ണ്ടെങ്കില് കൊഴപ്പല്ല്യ. ഓളപ്പാക്കങ്ങനത്തെ കൊഴപ്പല്ല്യ. ആ അതന്നെ പോയി പഠിക്കണൊക്കെ അങ്ങനെ, അങ്ങനെ തന്നെ.
ഉം പിന്നെ മാർക്ണ്ടെങ്കിലേ എവടിംപൈസ ല്ല്യതെ
കിട്ടൂലേ പിന്നെ മാർക്ക് ഇണ്ട് ഇപ്പൊക്കെ ഇപ്പത്തെ അവസ്ഥയില് മാർക്ക്ണ്ട്.
ഉം, സ്കോളർഷിപ്പോക്കെ കിട്ടും അഇല്ല്യാത്തോൽക്കാണ്.
അതന്നെ എല്ലത്തിനും വാണമ്ന്ന് ഭാഗ്യം.
ഉം
ആ ഭാഗ്യന്ന് പറഞ്ഞ സാധനണ്ടല്ലോ അത് വാണം. പിന്നെ ഈ എസ് ടി എസ് ടി ഓൽക്ക് നല്ലേ
ഓ ഈ അരിജൻസാ
ആഹാ സീറ്റാണ് ഉം.
ഉം, ഓൽക് പ്ലസ് വണും പ്ലസ് ടു ഒക്കെ
ആഹ് ഓലെ സീറ്റ് കഴിഞ്ഞിട്ട് നമ്മുക്ക് ഏതും കിട്ടൊള്ളൂ. ഏത് ജോ ഹാന ജോ കിട്ട്ണ്ട് ഒല് പാസ്സായാൽ മതി ഇക്കാ സീറ്റവടെ റെഡിയാണ്.
വടെ ഫസ്റ്റ്ത്തെ തന്നെ അപ്പൊ ഒരു മാർക്ക്യല്ലേ രണ്ട് കെ എ പ്ലസ് ഒക്കെ ഉള്ളൂ
ഓലആ സീറ്റ് അവിടെ മാറ്റിട്ടുണ്ടാവും അയിക്ക് അത്ര കുട്ടികള് കേയറണം അപ്പ ഒരു വേം. കൊടുക്കും.
ഉം
അതാണ് ഞമ്മള ഇന് ഒ ബി സിക്കാരല്ലേ.
ഉം, ഓ ബി സോ അപ്പൊ ഓ ഇ സി ഏതാ
ബി സി അല്ലെ
ഇതിമ്മൽ അല്ല ഓ എ സി ന്ന് ആണ്
ഏ ഒബിസി
ഞാൻ ഓബിസി ആണ്. ഓല കൊടുത്തണ്ട് ഓ ഇ സി ന്ന്
ഇതന്നെ ഈ ആ അറിയിച്ച അഹഹഹ ഈ പറഞ്ഞതിന് പത്താം ക്ലാസ് കഴിയുമ്പോളാണ് ഇപ്പ ഇത് തല വെക്കുള്ളു ഞമ്മക്കും.
അപ്പൊ ഞാൻ വന്റെ ക്ലാസ്സത്തെ വേറെ ന്ട്ടന്റെമ്മാനോട് ചോയ്ച്ചപ്പോ ഓളും പറഞ്ഞ നോക്കിങ്ങാണ്ട് ഒഇസി ന്നെണ് ആയിലും ഭാക്ഷ ഓലെ മാച്ചയക്കാര് കൊടുക്കണ്ടാണ് അങ്ങനെക്കുവയിലൽ എയ്തൽ കിട്ടിട്ടില്യ
കിട്ടിയല്ലേ ഇപ്പ ഒന്നോ രണ്ടെണ്ണം എത്ര വന്നേ എത്ര
മൂന്നെണ്ണം വന്നു ഇനിയിപ്പോ സപ്ലിമെന്റ് അതിന് കൊടുക്കണം മൂന്നെണ്ണം വന്നു മൂന്നാമത്തേലും കിട്ടിട്ടില്ല.
ഏഹ്
ഇപ്പൊ സപ്ലിമെന്ററി ഉണ്ട് അയിൽ കൊടുക്കണം
ഹ ഓേ വല്ല്യ
അൽ കിട്ടുന്നെല്ലറിഞ്ഞേ ഇത് മൂന്നെണ്ണം പത്ത്ത്തെ കൊടുത്തത് മതി. മറ്റേ രണ്ടെണ്ണം ഇനി ഇത് പുതിയത് കൊടുക്കണം പഠ സ്കൂളിയിന് പ്ലസ്സ് വണ്ണും, പ്ലസ്ടു ഇല്ല
ആ
പത്തരയാവുമ്പം ഇപ്പോ പഞ്ചായത്തിന്റെ കീഴില് കിട്ടുവേല്ലാം ഇവിടെ കിട്ടുന്നടപ്പേ ലാസ്റ്റ് ഉച്ചക്കോള് സീറ്റ് നോക്കിപ്പോ തരും കിട്ടുംന്ന പറഞ്ഞേ പിന്നെ വേ പൊറത്ത് ആ പഞ്ചായത്തും ഒന്നാണേ അപ്പൊ അയില് കിട്ടുവല്ല അങ്ങനെ
ആഹ് അങ്ങനെ കിട്ടും മ് അങ്ങനെ കിട്ടും ഇനി പഠിക്കണ സ്കൂളും ആവണ്ടിനി എന്നാ നമ്മുക്ക് ആ മുൻഗണന ഉണ്ടെനി അങ്ങനെ വരില്ലേ
രണ്ടും ഒന്നാവണം
ആ രണ്ടും ഒന്നായല് അവിടെ പോയിൻ്റ് കൂടും അങ്ങനെയൊക്കെ
ആ മ് ഇവിടെ ഇയിന് ഇല്ല്യാത്തൊണ്ട് പഞ്ചായത്ത് ഒന്നായിട്ടുള്ള സ്കൂളുണ്ട് വേറെ അയിത് കിട്ടുംന്നാണ് പറയേണ്ടത് പിന്നെ പ്രൈവറ്റില് ചേർത്താന് വാപ്പയക്കണില്ല
ഏ
എനിക്ക് പൂതിയുണ്ട് ചേർത്താന് നന്നായിക്കോള് എന്നൊക്കെ പറഞ്ഞ നമ്മളെ ആ
കിട്ടിയില്ലെങ്കി പിന്നെ പോന് വേണ്ടീല്ലല്ലോ
ആ ഗവൺമെന്റ് സ്കൂളിനെകാട്ടി നല്ല ഉഷാറാണ് ന്ന് ഉണ്ട് അച്ചടക്കോം
ആ ആഹ് അതന്നെ ആ ഇസ്ലാമികപരമായിട്ടുള്ള സ്കൂളൊക്കെ ഇണ്ടാവും
ആ അതൊക്കെ നല്ലതുണ്ട് പറഞ്ഞേ ഞാന് അതി ചേ അല്ലാതെ എൻ്റെ കയി പൈസേം ഇണ്ടെയ് ഉം ഇവിടെ ഒന്നുണ്ടേ അറുപത് അതിനായ് അറുപത്തയ്യായിരം നറഞ്ഞ് അത് എൻട്രൻസും ഉണ്ടല ഉം ഉം ആഹ്
ആ
ഒരൊക്കെ പത്ത് എൻട്രൻസ് പടിച്ചനെ
അതന്നെ എൻട്രൻസിനൊക്കെ പറഞ്ഞാല് ഭയര ങ്കര പ്രയാസാണി എൻഡ്രൻസ്
ഉം പിന്നെ പകുതി പകുതി ഏ അല്ല പകുതി ഫീസ് പിന്നെ മുപ്പതിനായിരം ആണ് എർഞ്ഞേ എൻട്രൻസ് ഇല്ല്യാതെ ഞാ അയക്കണില്ല
ഈ എൻട്രൻസ് എന്താ അറിയോ പഠിച്ചു പഠിച്ച് ച്ച് ആ ഒരു വർഷം ഒല് പരീക്ഷ എതിയ അത് ചിലപ്പോ കിട്ടൂല
ഉം അതന്നെ എന്നിട്ട് പിന്നെ ആ പൈസ വെറുതെ പോയില്ലേ
ഇപ്പൊ ഒരു പെൺകുട്ടിയ ആണെങ്കില് നോക്കി ആ ഒരു കൊല്ലം ഒല്ലത് നഷ്ട
ആ ഒരു കൊല്ലം ആണെങ്കി പ്ലസ് വണ്ണിന്റെ കൂടെ ഓല് അതും കൊടു ക്ക്ണ് അങ്ങനെയാണ് അങ്ങനെയണിത് രണ്ടും കൂടി അയിട്ടാണ് ഈ പൈസ അല്ല അത ഒറ്റക്കെ ആയിട്ടല്ല
അതന്നെ ഇപ്പൊ ഞങ്ങള ഒരു അമ്മായിന്റെ മോളോ കുട്ടീന്റെയിനി അത് ഇതേ മാ ഈ എൻട്രൻസ് ഡോക്ടർ ആവണം എന്നൊക്കെ പറഞ്ഞ് എൻട്രൻസ് എഴുതി ആ ഒരു വർഷ ആ കുട്ടിന്റെറെ പോയി ഇപ്പൊ നോക്കിയെണീ ഇപ്പ എന്താ പഠിക്ക്ണെ അറിയോ അതണ്ട് ഇപ്പൊ അക്കൗണ്ടൻ്റാ പഠി അക്കൗണ്ടൻസിയാ അപ്പൊ ഞാനത പറഞ്ഞെ സയൻസ് ആ സയൻസ് പിന്നെ എടുത്താലുള്ള പ്രശ്നം അപ്പോ ഓലും വർനെ ഈ കോമേഴ്സക്ക തന്നെയാണ്
അക്കൗണ്ടും അക്കൗണ്ട് എൻസി ഒക്കെ ആയിട്ടേ
ആ ഹലോ
ഹലോ
ആ
കേക്കനില്ലിയെ
ആ ആ ഇങ്ങളെന്താ പറഞ്ഞത്
അല്ല ഈ പിന്നെ സയൻസ്കാരും വരല്ല ഈ കൊമേഴ്സ്ന്നെയണ അറിയ അക്കൗണ്ടന്റും അങ്ങനത്തെ അക്കൗണ്ടന്റും അങ്ങനത്തെ അകൗണ്ടന്റ് കോഴ്സ് അങ്ങനത്തെ കോഴ്സുകളൊക്കെ എടുത്തിട്ടേ
ആഹ്
പിന്നെ സി എ സി എം എ ഭയങ്കര ഇതായിന്ന് അത് പിഞ് സ്കോപ്പ് ഉണ്ടാവൂല ഞൻ പഠിച്ചാളി
ആ ഈ ചെലോ എൻട്രൻസ് എടുത്തുകാണ്ട് ചെലോന്
ഉം
പിന്നെ ഒരു വർഷം പഠിച്ചിട്ട ഇട്ട്മന്ന് പിന്മാറണില്യ
ആ ആഹ് ചെലോല അങ്ങനെ ഇണ്ട്ട്ടോ
പിന്മാറണ്ട വീണ്ടും വീണ്ടും രണ്ടു മൂന്ന ആഴ്ച
ആ
ഏതണ്ട് ഇണ്ട് ഇവിടെണ്ട് ഒരാ ഇവിടെ ങ്ങളെ കുടുംബത്തിലൊരാളു മൂന്നാം പ്രാവശ്യാണ് ഇപ്പ പറഞ്ഞത്